ആഹ് പറയ് എന്തൊക്കെ വിശേഷം നല്ല വർ ചായൊക്കെ കായിഞ്ഞോ?
ഓ ചായൊടിക്കെ കഴിഞ്ഞു.
ഉം വീട്ടിലാരള്ളേ മക്കളൊക്കെണ്ടോ?
വീട്ടിൽ ഒര് മോളാള്ളെ എനിക്ക്.
ചെറുത് മോളാ എനിക്ക് മൂന്നാളുണ്ട്.
മൂന്നാള് എത്ര യി എത്രായി?
മോള് മൂത്ത മോള് പ്ലസ് ടു രണ്ടാമത്ത മോന് എട്ട് എട്ടാം ക്ലാസ് ചെറിയ മോള് രണ്ടാം ക്ലാസ്.
മൂത്തമോളേ കെട്ടിക്ക്ണ്ടോ?
ആയില്ല പതിനെട്ട് വയസായിട്ടേള്ളൂ. ഓള് ആഹ് ജഹറവിയന്നറഞ്ഞ ഒരു കോഴ്സിന് പഠിക്കാണ്
ചെർആ
ആഹ് എന്ത് എന്ത് കോഴ്സാ ഇസ്ലാമികും രണ്ടുടി ഒരുമിച്ചിള്ള
ആഹ് ആഹ് ബെസ്റ്റു കഴിഞ്ഞിട്ടി ലേ
ട്ട് ലേ ആഹ് ഓള് ഏഴാ ക്ലാസഴിഞ്ഞു പോയതാ
ആഹ്
എട്ടു വർഷത്തെ കോഴ്സാ ഇപ്പോ ആറാ വർഷായി
ആഹ് ആഹ് അങ്ങനെ
ഇപ്പോ അഹ് അത് ഡിഗ്രി കഴിഞ്ഞണവരെ ഇണ്ടാവ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിപ്പോ കിതാബ് ഡിഗ്രി ഫസ്റ്റ് സ്റ്റിയരായി സ്കൂളിന്റെ പ്ലസ് ടു ആണ്
ആഹ്
ആഹ് മൂന്ന് വർഷം കൂടിയും കഴിയണം വേറെന്താ ങ്ങനെ പോണ് ഹസ്ബൻഡ് നാട്ടില്ണ്ടോ ഇല്ല ഇപ്പൊ ഗൾഫിലാണ് ആഹ് സ്വന്തം വീടാ
ഏഹ്
സ്വന്തം വീട്ടിലാണോ ഇങ്ങാ അവിടയക്കെങ്ങനെ ഹസ്ബൻ്റെ വീട്ട്ലാണ നിക്കലല്ലേ അല്ലെ ഇങ്ങളെ വീട്ട്ലോ
ഞാൻ ഇന്റെ വീട്ടില്
ആഹ് നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനേണോ
അത് നാട്ടില് അങ്ങനെ ആയിട്ടല്ല ഞാന് ഇന്റെ സ്വന്തം അഭിപ്രായ
ഏഹ് ഹസ്ബന്റ് നാട്ടില്ലാത്തഹ് കൊണ്ടയിക്കും
ഹസ്ബന്റ് ഗൾഫിലല്ലേ
അഹ് ആഹ് വേറെന്താ ഏട്ടനനിയനൊക്കെണ്ടോ
ഓഹ് ഒരു എട്ടന്ണ്ട് ഓല് വേറെ പോയി ഞങ്ങള് രണ്ടാമത്തെ ങ്ങൾ വേറെ വീട്ണ്ടാക്കണ്ട്
ആക്ണ്ട്
പിന്നെ മൂന്നാമത്തെ ഓല് ഗൾഫിലാള്ളഹ്
ആഹ് ഉമ്മീ ഉപ്പീയൊക്കെല്ലേ
ഓഹ് ഇണ്ട് മ്മോണ്ട്
ഏഹ്
വേറെന്താ ഞാൻ ഇന്റ വീട്ട്
ഉം ഇങ്ങക്ക് ജേഷ്ടത്തി അനിയത്തി ഒക്കെണ്ടോ ഏഹ് ഇങ്ങക്ക് ജ്യേഷ്ഠത്തി അനിയത്തിയൊക്കെണ്ടോ
ജേഷ്ടത്തിയോ? ഇല്ല ഇങ്ങക്ക്ണ്ടോ?
ഓ എനിക്ക് രണ്ട് ജേഷ്ടത്ത്യാളുണ്ട് ഞങ്ങളെട്ട് പെൺകൂട്ടിയളാ
എട്ട് പെങ്കുട്ടിയളോ? ആ മാശഅള്ളാഹ്
എല്ലാരും കല്യാണൊ കഴിഞ്ഞ്
ആഹ്
ആഹ്
വിളി
റ്റ്കാരക്കല്ലേ
ഓ എല്ലാരും ഒളിയൊക്കെണ്ടാവും ഇപ്പയിന് ലീവൊക്കെ ക്കാവുമ്പോ എല്ലാരും ഒരുമിച്ച് വീട്ടില് പോവും ആ വന്ന് പോകലക്കണ്ടോ? ഓ പോവല്ണ്ട് ആ ഉഷാറാണ് അൽഹംദുലില്ലാഹ് ഇതരെ റാഹത്തായിട്ട് പോയിണ്
ആഹ് വേറെന്താ?
ആ വേറെന്താ? ഇന്നെന്താ മഴണ്ടോ?
ഏഹേ മഴെണ്ടായീനി രാവിലെ, ഉച്ചക്ക് ഒക്കെണ്ടായിന് ഇപ്പ ഇപ്പൊ മഴല്ല
ആഹ് ആഹ് ഇവടിയങ്ങനെത്തന്നെ ഉച്ച വരെ നല്ല മഴെന്നേനി
ആഹ്
രാത്രിയെന്താ ഫുഡ്?
ഇവടെ
ഇബടെ ദോശേണ് സാധാ ദോശേ? ദോശ, ചെമ്മീന്, ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചത് ഏഹേ എന്നും അങ്ങനെ ആണോ? അല്ലെങ്കി ച്ച് സാധാ ദോശയല്ല മുട്ട ദോശ
അല്ല എന്നും ഇങ്ങനല്ല ചോറ് ചോറാണ് ണ്ടാവല് രാവിലെ ചോറ് ഒരു നേരാ ചോറ് വെക്കല്?
ആഹ് ആഹ് ഇങ്ങള് പറഞ്ഞ ദോശയെങ്ങനെ എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെണ്ടാക്കുന്നേ? ദോഷ അഹ് ഞാനല്ലെണ്ടാക്കല് ഇമ്മാണ്ടാക്കല് ഹ് ഹ് ങ്ങക്കറില്ലേ ആട്ടോണ്ടാണ്ടക്കല് പൊടി ഏ ആട്ടപ്പൊടി കല്ക്കീട്ട് മുട്ടേലോ അങ്ങനെന്തോ ആക്കല്ണ്ട് നല്ല ടേസ്റ്റാ ഏഹേ
മുട്ടേലിട്ട് അടിക്യേ അങ്ങനെന്തോ ആണ് നല്ല ടേസ്റ്റാ
ഏഹ് എഹ് ഞാനുണ്ടാക്കാല്ണ്ട് ആട്ടപ്പൊടി, കൊറച്ച് തേങ്ങയും കൂട്ടിച്ച് മുട്ടയിട്ട് മി മിക്‌സിലടിച്ചിട്ട് അങ്ങനെ തേങ്ങടര്ത് തേങ്ങട്ടാലെന്താറിയോ ഒരു മധുരണ്ടാകും ആ ഇൻക്ക് മധുര മധ് രറിയര്ത്
അതാ അയിൻ്റെ ടേസ്റ്റ്
ഷുഗർണ്ടായിര്ക്കോ
ഷുഗറ്ണ്ടാവോ?
ഇണ്ടോ? ആർക്കേലും ഷുഗറ്ണ്ടോ ചോയ്ക്കാ ക്കിമ്മക്കട്ടോ ഇല്ല ഇവിടാർക്കുല്ല ഇല്ലാതക്കട്ടെ ഇല്ലാക്കട്ടെ
ആഹ്
ഇല്ലാന്ന് ഞാൻ പറീല കാരണം ഇക്കറിയാ
ഇന്തേലൊന്ന് പറഞ്ഞിട്ടാ പിന്നെണ്ടാവും
വേറെന്താ?
പോണം ഇഞ്ഞിപ്പോ മക്കള മോ ചെറ്തെത്രായി മോളാ?
ആഹ് മോ-
മസല്ലാം പോവാൻ തുടങ്ങിണ്ടാവലല്ലേ ഏഹ് നഴ്സ്രീ പോവാൻ തുടങ്ങിയോ
ഓഹ് ഓള് ഇപ്രാവശ്യം ചേർത്ത് എൽ കെ ജിൽ
ആഹ്
നാല് വയസ്സ്
ആഹ് ആഹ് ഉം വിട്ട്ല് അവിടെ വേറെ ആരോണ്ടോ നിങ്ങള് വീട്ടില്
ഇൻ്റെ വിട്ടില്ലോ
ഇല്ല ന്റെ പ്പച്ചിണ്ട് ഇപ്പച്ചി കടേ പോയി
ഉം
പിന്നുമ്മ ഉണ്ട് അമ്മ കൊടായ്മ ഉണ്ട്
രാത്രി മോക്ക് വായിക്കാനൊക്കെ ഉണ്ടാവോ ചെയ്യാൻ സ്വന്തം ചെയ്യുക
വായിക്കാനൊക്കെ ഇപ്പോള് മിനിങ്ങാന്ന് ക്ലാസ്സ് പോയില്ല വെള്ളിയാഴ്ച ഇനി തിങ്കളാഴ്ചാണ് ക്ലാസ്സുള്ളത്
ആഹ സ്കൂളത്തെ കഥകളൊക്കെ വീട്ടിലൊന്നന്ന് പറയാ
ഓഹ സ്കൂളിട്ട് വന്നാ ഒരു പുസ്തകണോ ആദ്യം എടുക്കുക
അഹ അത് ഇത് നല്ലടി തോന്നുന്നണ് വേഷം പിടിക്ക അപ്പൊ തുടക്കത്തിൽ തന്നെ അങ്ങനെ പറയുമ്പോ നിങ്ങള് അത് കേട്ട് നിക്കണം എന്നെങ്കിലേ മക്കളെ തുടർന്നും പറയുള്ളൂ
ആഹ ആഹ
ഇപ്പോല രസത്തില്ൽ വരന്ന് പറയുമ്പേ ആദ്യായിട്ട ആയത് കൊണ്ട്ഓക്കൊക്കെ ഒരു പുതുമമാണല്ലോ പഠിപ്പിക്കാൻ കുറച്ച് റിസ്‌ക് ആണ് ആവേഷത്തോട കൂടി വന്ന് പറയുമ്പോ നമ്മള് കേട്ട് ഇരുന്ന് കൊടുക്കണോ
പഠി പാടന്ന് പഠിപ്പിച്ച് നല്ലോണം പഠിക്കൂ
ആഹ
പിന്നെ എഴുതാന് കുറച്ച് പർക്ക് റിസ്കാ
ഒഹ ആ കുറച്ച് കൈ പിടിച്ച് എഴുതി കൊടുക്കുകൊക്കെ ചെയ്യണം തുടക്കത്തില്
ആഹ
ഞാൻ കെ ജിയിൽ വർക്ക് ചെയ്തെ അതാ ഞാൻ കുറച്ച് തുടക്കത്തി കുറച്ച് പണിയുണ്ടാവും ആഹ അൽബിറില് അൽബിർ അറിയോ
ഇല്ല
ഇല്ല ഇസ്ലാമിക് പ്രീ സ്കൂൾ ഉണ്ടല്ലോ അൽബിറിന്റെ ആഹ അതില് വർക്ക് ചെയ്തിന് ഞാന് ആഹ അല്ല മക്കളെ തുടക്കത്തിൽ എഴുതാന് നമ്മള് അങ്ങനെ ബുദ്ധിമുട്ട്ന്ന് പറയാൻ പറ്റും റ്റില്ലോ ലൊന്ന് റെഡിയായി വരണല്ലോ ആദ്യായിട്ട് അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി വരുന്നല്ലേള്ളോ അപ്പൊ നമ്മളൊന്ന് സഹായിച്ചു കൊടുക്ക് പക്ഷൊന്ന് ആ അക്ഷരത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് കുത്തിട്ട് കൊടുക്കുക അതി മളൂട അവരോട് എഴുതൻ വരുക അങ്ങനക്കെ ചെയ്താരുടെയും വരും ആഹ അത് തന്നെ അതന്നെ നമ്മളന്ന പോലെ കൂടെ കൂടി കൊടുത്താൽ മതി
ആഹ അങ്ങനെ അങ്ങനെ
ഉം അവിടെ എങ്ങനെല്ല അറബിയും മലയാളവും ഇംഗ്ലീഷ ഒക്കെ അല്ലേ
ഓഹ ഇവിടെണ്ട്
വേറെന്താ
വേറെ എന്താ നല്ലന്നെ
എവിടേം പോവലല്ലോ ഹസ്ബൻഡ ഇല്ലാത്തെയും കൊണ്ട് പോവാനൊന്ന
ഇല്ല ഇപ്പ അടുത്ത് കോഴിക്കോട് ബീച്ചിൽ പോയി
ആഹ്
നമ്മടെ പോ കുടുംബക്കാര കൂടൊ പോയി
ആഹ ആഹ അപ്പോ പിന്ന എങ്ങനെ വർഷത്ത് വരുവോ
ഏഹ
വർഷത്തിൽ വരുവോ ഹസ്ബൻഡ്
ആ ഹസ്ബൻഡറ് ഒരു വർഷം പോയി പിന്നെ ഒരു പത്തു
പത്ത് ഡേ വന്നീ പിന്നെ അഞ്ചു മാസം കൈന്നേരം പിന്നെ പോ ആഹ അഞ്ചു മാസായി പോയിട്ട് ആഹ ആഹ നി വര്വോ പ്പഴാ ഓഗസ്റ്റിൽ വരും ഓഗസ്റ്റില് വര്വായ്രിക്കും അ അറീല അഹ് ആഹ്. വരുന്ന് പർഞ്ഞ് ഒരു വന്നാലും ങ്ങള് ങ്ങളെ വീട്ടിലേക്ക് പോ അങ്ങോട്ട് പോവാലോ വീട്ടിൽക്ക്.
അത് ശ് സ്കൂളില്ലാത്തൊവസം പോവും. ന്നട്ട് സ്കൂ ഇപ്പങ്ങോട്ട്. ആഹ് ഇക്കങ്ങോട് വര്ലാണ് അല്ലാത്തോസം.
ആഹ് ആഹ് അങ്ങനഞാ ചെയ്യല് പിന്നെ വീട്ണ്ടാക്കിട്ട്ണ് ആഹ്.
ഒരേ വേറ അവിടെ അട്ത്തന്നെ.
ആഹ് വിട് കൂടാനായോ.
കൂടാന് അ് കൂടാനാവാൻ എല്ലു കയ്ഞ്ഞ് തേപ്പും കയ്ഞ്ഞ്
ആഹ് എയ്റ്റ് മാസൊക്കെ കഴിഞ് ആഹ് ടി അടിട്ട് ഒക്കട്ട്. ആഹ് പഞ്ഞ് വന്നാ പരിപാടിണ്ടാവുലേ.
ആഹ് ഇനി അട് ഏഹ് വെ വെര്ണ കൊല്ലൊക്കായിട്ട് കൂടിയക്കോ.
ഏഹ്. അഎന്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ കൂടാത്തെ ഏഹ്. എല്ലാ പണിം കഴിഞ്ഞിട്ടെന്തെ കൂടാത്ത.
ഏഹ് മിറ്റം ഒന്നും റെഡി ആക്കില മി
മിറ്റെല്ലു റെഡി ആക്കിട്ട് ബാത്റൂമില് ബെർമി ചെയ്യനൊക്കണ്ട് ആഹ് ആഹ്.
അ ഒക്കെ ചെയ്യണം
ടൈലൊക്കെട്ട് അവിടെ ഹസ്ബൻഡിന്റെ വീട് തന്നെണോ രണ്ട ആഹ് രണ്ടട്ടി വീടാണ് ഉഷാറാണ് കൊയ്പ്പൊന്നൂല്ല ആഹ്. ഹസ്ബൻഡിന്റെ വീടിനടുത്തന്നെ.
ആഹ്.
ആഹ് ആഹ്. ന്നാ ആയിക്കോട്ടെ ഹ.
ആയിക്ക്യോട്ടെ ആയ്
അ. എന്തയി ഷംന തളിയിടണേ.